ഹലോ ആഹ് ഇപ്പൊ കേക്കണ്ട്.
ആഹ് എന്താ മയൊണ്ടോ?
ഇല്ല ഇപ്പ നല്ല വെയിലാ.
ഇല്ലല്ലേ, ഇവിടെ നല്ല മയ പെയ്താണ്ട് പോയി.
ആഹ് രാവിലെ നല്ല മഴയുണ്ടാരുന്നു.
ആഹ് ആഹ് ഉച്ചയക്കുള്ള ചോറൊക്കെ ആയോ?
ഓഹ് എല്ലായി കുളിച്ചു വന്നിരിക്കയാ.
ആഹ് പ്പോ ഉസ്കൂളില് പോയോ എല്ലാരും?
ആഹ് എനിക്ക് വല്യ കുട്ടികളാണ്, സ്കൂള് പോണോരില്ല. ഇല്ല.
കല്യാണം കഴിഞ്ഞോലുണ്ടോ?
ആഹ് മോള കല്യാണം കഴിഞ്ഞ?
ആഹ്
ഞാന ഇന്ന് രാവിലെ അലക്കാനൊന്നും നിന്നില്ല മഴ കണ്ടിട്ട് ഇപ്പ അതാ നല്ല വെയില്.
മെഷീനില അലക്കല് അല്ലേ കല്ലിലോ?
മിഷീനിൽ ഇടുന്നത് മിഷീനൽ ഇടും കല്ലുമല അലക്കുന്നത് കല്ലല്മലും അലക്കും.
ആഹ്. മെഷീനിലിട്ടാലും ഓട്ടോമാറ്റിക് ആല്ലെങ്കിലും മറ്റതോ? ആഹ് അതാവുമ്പോ നമ്മക്ക് അയിന്റെ വേക്കൽ എങ്ങനെ നക്കണ അല്ലേ?
ആഹ് നിക്കണം ഓട്ടോമാറ്റിക് ഇൻക്ക്ഷ് ട്ടല്ല നമ്മളിപ്പ എല്ലാം അതില് കൊണ്ടുവെച്ചിട്ട് ഇടുമ്പോ അഹൊര് അമ്മ എങ്കി വേർദിച്ച് വേർദിച്ച് ഞാനിങ്ങനെ അലക്ക
ഇന്റെജേഷ്ട്ടത്തി അങ്ങനെഒര് നാലഞ്ചിസം സം വെക്കും ന്നട്ട് അങ്ങട് ഇട ഒറ്റഇടല് ഇടല. ഉം എല്ലാ ഓട്ടോമാറ്റിക്കല്ലമറ്റേന്നാണ്.
ആഹ്
ഓൾ ലേശം ലേശംഇടൂല കുറച്ചായിട്ട് അങ്ങട്ട്ഇടും.
ആഹ് ന്നായിട്ട്.
ആഹ് ഒന്നായ്റ്റ്
ഞാനുംരണ്ടുദിസം കൂടുമ്പോക്കെയാണ് മിഷ്യനില് ഇടാ പിന്നെചെറിയ, ചെറിയ ന്നമ്മളെ അതാക്കേണ്ടിതൊക്കെ പിന്നെ കല്ലുമ്മലേന്നു അലക്കും. അത് കുളിക്കുന്നതെന്റെ അത് ഒര് രണ്ട് മിനിറ്റ് പണിയേഇണ്ടാവല്ലോ?
എല്ലോം ഒപ്പരഇട്ട് കഴിഞ്ഞാലും പ്രശ്നലേ കളർഅൾക്നെ അങ്ങോട്ടുംങ്ങോട്ട് പിടിക്കൂലേ?
ആഹ് കളർളകുന്നത് അങ്ങോട്ട്പിടിക്കൂ ന്നമ്മളെ അടിവസ്ത്രോം. അല്ലാത്ത വസ്ത്രോം എല്ലാം കൂടിടുമ്പൊക്കെഅഹ് ഒര്ബുദ്ധിമുട്ടല്ലേ?
ആഹ് അതെ
അപ്പഞാന് ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് ഷർട്ടാണെങ്കിൽ ഷർട്ട് മാത്രംഇടും പിന്നെന്നമ്മളെ മാക്സികളാണെങ്കില് അത് മാത്രഇടൂ ഇൻക്ക് അങ്ങനെ ആയാലേ ക്കൊരു തൃപ്തിവെരു.
ആഹ് അതെന്നെ. എൽ എങ്ങനെഅലക്കിയാലും കല്ലുമ്മല് എടുക്ക്ണേ സുഖംകിട്ടൂലലേ?
ഇല്ലല്ല അത് ന്നമ്മുക്ക് നല്ലൊരു രു ആത്മസംതൃപ്തി
ആഹ് തച്ച്തിരുമ്പി വെള്ളത്തിലിട്ട് ഒലുമ്പിട്ക്ക്ണേ ആഒരുസുഖം
അതെന്നട്ട് ന്നല്ലേവെയ്ലത്ത് ഒണങ്ങുന്നേഒര് സുഖം ഏത് മിഷേനിലുംകിട്ടൂല.
അത് അമ്മൾ ഒരു കുളത്തിലോ തോട്ടിലോഒക്കെ കൊണ്ടോയിട്ട് അൽക്ക്ണേവെച്ചാ അത്രായില്ലെങ്കാൾ സുഖാണ്.
അയ്നേക്കാൾ സുഖാണ് ന്നല്ലെണ്ണം നന്നാവേം ചെയ്യല്ലേ ഒരുപാട് വെള്ളത്തിലിട്ട് ഇങ്ങനെ ആക്കുന്നേരോ ഞങ്ങൾക്ക് ഇവടെ കൊളവും പിന്നെ പുഴയൊന്നുല്ല നിങ്ങക്ക് അവിടെഇണ്ടോ?
ആഹ് ഉണ്ട് പക്ഷേഅമ്മള് പോവലില്ല എന്നുള്ളു വീട്ടിലെന്നെ സൗകര്യംള്ളതിനോട് പിന്നെപോവലില്ല. പിന്നെന്തി എങ് ഇന്ന്മോ ട്ട്റ് കേടരെ അല്ലെങ്കില് കെണ്റ്റിൽ വെള്ളംവറ്റിയേ അങ്ങനെയൊക്കെഉള്ള സമയത്ത്പോവലുണ്ട്. ഇവടെആദ്യൊക്കെ പോവണ്ടായിന്നിട്ടോ ആഹ് ഇന്റെ ഉമ്മ ഇവിടെഉമ്മക്കള്ള സമയത്ത് ഉമ്മഅങ്ങനെ പറയും ഞങ്ങളൊക്കെ കെട്ടിക്കൊണ്ടോന്ന സമയത്ത് ജോ തോട്ട്പോയിട്ടാണ് തിരുമ്പ കെണ് റ്റ്ന്നാണ് വെള്ളം മുക്കന്നൊക്കെ പറയും ഇപ്പൊനിഞകൊക്കെ എത്ര സൗകര്യയിഅറി ഞാനാ അസ ഇപ്പൊക്കെ ഞങ്ങൾക്ക് കെ മോട്ട്റും വെച്ച്ണ് രണ്ട് ത ഭാഗത്ന്നും പൈപ് വെള്ളൊണ്ട്. പഞ്ചായത്തിന്റെതൂണ്ട്ആഹ്
ആഹ് മറ്റേ ജെപ്പാ ആഹ് ജെപ്പാൻ കൂടി വെള്ളല്ലേ ആഹ് ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഇല്ല ഞങ്ങക്ക് താഴ്ന്ന പ്രദേശാ അഞ്ചാറ് കോലേള്ളൂ കെണെറ്
ആഹ്
പിന്നെ ജെപ്പാൻ വെള്ളോണ്ട്.
ആഹ് അത് വന് വെന്നാ പിന്നെ പ്ര ബുദ്ധിമുട്ടില്ല അയ് ഉം
ഇല്ല ഇണ്ടാവുംന്നമ്മക്ക് മുറ്റം കഴുകേ വണ്ടി കഴ്കേ അങ്ങൻത്തെ എല്ലൊം ചെയ്യാലോ
ആഹ് അതെ ചേ തം തലേ പാരാൻ പറ്റൂലാന്നിണ്ട്ല്ലേ
അങ്ങനെ പറയുന്നെ കേട്ടിക്ക് ഞങ്ങള് തലെലൊക്കെ ഒയിക്കലൊക്കെണ്ട് ചെൽപ്പോ
ഉം
ഏഹ് വെള്ളം ചെൽപ്പല്ലാണ്ട് കർണ്ടൊക്കെ ഇല്ലാതൊയിപ്പോമ്പോ
ആഹ് അയന്നെ വള്ളല്ല ബുദ്ധിമുട്ടായി കയ്ഞ്ഞ ഞമ്മൾ ഇഞ്ഞിപ്പ എങ്ങനെ ക്കാൻ പറ്റില്ലേലും എട്ക്കും
ആഹ് എടുക്കും ആക്കും ചെലെരൊക്കെ കുടിക്കുന്ന ഇതെന്ന്യാണന്ന് പറയ്ന്നേട്ടിക്ക്
ആത് എങ്ങെനേച്ചാല് ഇപ്പോ ന്നാ ഇന്ന് കുടി ക്കാള്ളാ നാളെ കുടിക്കാള്ളാണെങ്കിൽ ഇന്ന് എട്ത് വെച്ചിട്ട് നാളെകുടി കൊള്ളു പിന്നെ അയ്‌ന്ന് ഇട്ക്കൂല അതങ്ങനെ വെച്ചാകൊയ്പ്പല്ല്യേലോ ആ വു ന്ത് ബ്ലീച്ചിങ്ങൊക്കെ അടീൽ ഊറീട്ട് പിന്നമ്മക്ക് വെള്ളം മറ്റ മറ്റേ വെരുമ്പം തന്നെ വെള്ള നെർത്തിലിള്ള വെള്ളല്ലേ വെര്നത് നല്ല കട്ടീല് ആഹ് ല്ല മണുവാ അപ്പൊ തന്നെ നേരിട്ടെടുത്ത് കുടിക്കാനേ പറ്റൂല
അതെ അതെ ചെറിയെ കുട്ട്യളൊക്ക ചെൽപ്പൊ ഈ ഓസെട്ത്തിട്ട് ഓരിങ്ങനെ കളിക്കൂ ഓലെ വായേലു
ആഹ് ഇ ഞാന് അത് വിഷാന്നർഞ്ഞെ ഇൻക്ക് എങ്ങനേന്നറിയോ അത് ഏഹ് സ്ട്രോ അങ്ങള്ളേന്ന് ഇവിടെ ഞാന് ഒരീസെ ഇതേപോലെ വെള്ളെല്ല്യേനു കര്ന്റില്ല്യാഞ്ട്ട് അന്നേരം ആ പൈ പ്പിലെ വെള്ള ഞാന് പൈപ്പിട്ടിട്ട് ടാങ്കിലേക്ക് ഇട്ട് അപ്പ ടാങ്കില് ഇവെലെന്താ പാടത്തിന്നിട് നോ മറ്റേ ഈ മീനിണ്ടല്ലോ വേസ് ചെല്ല്യെ മീനെ കൊണ്ടോന്നിട്ട് പിട്ച്ചിട്ടീനി അ ഞങ്ങള് വെള്ളം കുടിക്കാൻ ഉപയ്ഗിക്കിണല്ല അൽക്കാമാത്രം ഇക്ക്ണ ടാങ്കാ അന്നേരം ഞാൻ ഈ വെള്ളെട് ത്തട് പിന്നെ ഞാന് രാ ഒരു വൈകുന്നേരം ഞാൻ വെറുതേ ടാങ്കില് വെള്ളെത്രായി നോക്കാണ്ടി തൊർന്നപ്പണ്ട് മീനൊ ക്കെ ചത്ത് പൊന്തി കെട്ക്കിണ്
ആഹ് അത്രേം സ്ട്രോങ് ആയിര്ക്കും
ആഹ് സ്ട്രോങ്ങാണ് അപ്പൊ അതൊണ്ടായിരിക്കും അത് ആയ് പിന്നെ വേ കുട്ട്യാളൊക്കോ ഇവലെ ഇവടെ ഇവലക്കക്കാന്നെ പണി ആഹ് പൈപ്പിങ്ങട്ട് തൊർക്ക മേൽ ക്ക് നേരിട്ട് അടിക്ക
അത് ശരി
ന്റെ രണ്ടാമത്തെ മോളൊക്കെ അയ്ന്റെ ചോട്ടില് വന്നിരിക്കും ഇന്നിട്ട് തലേ ക്കണ് തിരിച്ചിടിലാ ഇന്നിട്ടങ്ങനെ കുത്തിര്ക്കും അൻ്റെ ചോട്ടിൽ ആല്ല സ്പീഡിൽ വരും ചെയ്യല്ലോ
ഓഹ് നാല്ല എഹ് സ്പീഡിലാണ് ഇതൊക്കെ ഏതായ്ലും വെള്ളെല്ലാത്ത കാൽത്ത് നമ്മക്കൊക്കെ ഇപ്പ ഇഷ്ടംപോലെ കെണർല് വെള്ളെണ്ടായ് ട്ടാണ് നമ്മള് ആഹ് ബുദ്ധിമുട്ടറിയാത്ത്
അറിയാത്തെ അത് പിന്നാ വെള്ളം വെല്ല്യെ കിട്ടലാ നേരാച്ച ഉപയ്ക്കിന്നെ ത്രോ ആൾക്കാരിണ്ട് സ്ഥിര അമ്മളെവ്ടെന്നെണ്ട്
അതേ കെണറില്ലാത്തോലൊക്കെ ഈണ്ടാവല്ലോ
ഞങ്ങള് കു ഇ ഇവ്ടെ ഈ കുന്നിന്റെ കൊർച്ച് മോള്ള് ഇള്ളോൽക്കൊന്നും വെള്ളെല്ല്യ ഇന്നിട്ടോൽ ലും പിന്നെ അതേപോലെ ഈ മയ വേ ചൂട് സമയക്കായല് വണ്ടീല് വെള്ളം കൊണ്ടൊയെത്തി
ആഹ് ഇണ്ടിണ്ട് വണ്ടീല് വലീയ്യെ പിന്നെ ടാങ്കിലാക്കിത് ഞങ്ങളെ മുന്നിലുള്ള റോഡിൽ കൂടി കൊണ്ടോവൽണ്ട്
ആഹ് ഇവിടെ ഒന്നും രണ്ടു മൂന്നാല് വണ്ടിയൊക്കെ വരൂ ഒരു ദിവസം അപ്പൊ നല്ല സു ഖാണ് ഓഹ് ഓഹ് ഈ ഒരീസംടുത്തോലെന്നെ ഓലന്നെ പിന്നെ പിന്നെ എടുക്കല്ലേ അപ്പോ ഓൽക്ക് വെള്ളത്തിനോർ ഇച്ചരി ബുദ്ധിമുട്ടിന് കുറവുണ്ടാവും
അഹ് അങ്ങനെ എടുക്കേണ്ടോ ക്കാനുണ്ടോ നിങ്ങളടുക്കേണ്ടോ
ഇല്ലല്ല ഞാൻഞമ്മുക്ക് പടച്ചോൻത്തിച്ചു ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല വെള്ള
അതന്നെ ഞങ്ങളും എടുക്കല്ല ഞങ്ങക്കും ഇനി ഞങ്ങളേല ഇനി ലാസ്റ്റ് ആഉമ്പോ ഒരു ടാങ്കടിക്കാനൊക്കെ ഉണ്ടാവും ഇനി ഞങ്ങളെ ചുറ്റും വീടുകളിൽ കിണറിലൊ നല്ല വെള്ളണ്ട് ഞങ്ങളെ കാട്ടിലും
ആഹ്
അപ്പൊ ഞങ്ങക്ക് അവിടുന്ന് ഓസ്ട്ട എടുക്കേ എന്ത്‌ വേണേ
ആഹ് അത ആഹ് അതന്നെ പക്ഷെ ഞൻക്ക് വെള്ളം വെറ്റലില്ല ട്ടോ പാടത്ത് കിണറായനെക്കൊണ്ട് വെള്ളം തെരെ വറ്റിയില്ല ഒരു വെ വേലിന്റെ സമയത്ത് എല്ലോട്ത്തും വെള്ളം വറ്റിണ്ടാവും അപ്പൊ ഞാൻ പറയും ഞങ്ങള് നാലഞ്ച ആൾക്കാാര് മോട്ടർ അടിക്ണ്ട് അപ്പൊ ഞാനാ ത്തനോടറിം ഇങ്ങള് ഞങക്കൊക്കെ ആഹ് അടുത്തന്നെ വീടിനും ആഹ് വീടിന് മുറ്റത്ത് കിണർ കുഴിച്ചത ഓല് അപ്പൊ ഞാൻ അയ്നോടുറി ങ്ങളെല്ലാർക്കും കൊടുക്കണയ്നോടക്കും ങ്ങളേല് വറ്റാത്തറിം ഞ്ഞാന്
ആഹ് അതെ അതായിരിക്കും അങ്ങനെയുണ്ടല്ലോ
വെള്ളം കൊടുക്കന്ന പറഞ്ഞാ ഭയങ്കരം ഇതള്ളരു കാര്യണല്ലോ ഒരാൾക്കൊരു ഗ്ലാസ്സ് വെള്ളം കൊടുക്കന്നർഞഹ്
വെള്ളല്ലേ അല്ലേ എല്ലാത്തിനും നമ്മൾ വെള്ളല്ലേ വെള്ള ല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴയൂലല്ലോ ആ വെള്ളം കൊടുക്കന്ന് പറഞ്ഞാൽ പടച്ചോൻ തരുന്ന വെള്ളണല്ലോ
ഉ ഉം
ഫുഡൊക്കെ ആയോ
ഓഹ് ചേറ് ഞാൻ രാവിലെ ആക്കി ഒക്ക് സ്കൂൾക്ക്ണ്ടോള്ളത് കൊണ്ട് അതിനോട് മോക്ക് ഉം പിന്നെ കറി മത്തം വെച്ചീനി മത്തനുണ്ട് ഇന്നലെ രാത്രി പൊരി ച്ച മീനും ഉണ്ട് പിന്നെ ബെത്തൽ ണ്ടായിനി അപ്പൊ അത് പൊരിച്ചച്ചയ്ല് കൊർ ച്ണ്ടഅപ്പോ ഓക്ക് സ്കൂൾക്കഹ് മതീന്ന് ർഞേട്ടോ ഓള് എൻ സി ഉണ്ട് ഒമ്പതാം ക്ലാസിലണേ അപ്പൊ നേരത്തെ പോണംന്ന് പറഞ്ഞപ്പോ ആ ആക്ക്യാട് കൊടുത്തി ഇനിയിപ്പോ പാഴ്സ്ണ്ട് റെഡി ആക്കി കച്ചിന് അഹ് ണ്ടാക്കാണ്ട്
ആഹ് വൈകുന്നേരം വന്നാലന്ത് കഴിക്കുല്
ഓള് വൈകുന്നേരം അവക്ക് ചോറിട്ടണം ചോർക്കുണ്ട പോവ ഓൾ ആഹ് ചോർ കുണ്ടാആതെ പോഉ ന്നട്ട് ഞാൻ നിർബന്ധിച്ച് കൊടുക്കലാവാ നാങ്ങട്ട്ന്നെ എന്താ ചെയ്യല് ലേറ്യോ ഒരു ഒര് ചെറിയ പാത്രത്തിൽ ലേശം കൊണ്ടോഉട്ടോ എന്നിട്ട് ക്ലാസ്സില് കൊണ്ടുരാത്ത കുട്ടികൾണ്ടാവും എന്നിട്ട് ആ കുട്ടിളും വെല്ടി ഒപ്പരം തിന്ന
ആഹ് അഹ് ഇപ്പൾ അങ്ങനെയാണല്ലോ എല്ലാ കുട് ട്ട്യളൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണല്ലോ
ആഹ് അതന്നെ അത് എന്നാ കൊറച്ച് കൂടുതലും ണ്ടായികോ ർഞ്ഞാ ഓള് കൊണ്ടോഉല്ല
ഇല്ല വലിയ പാത്ര ഒക്കെ കൊണ്ടോആൻ ഇപ്പോ മടിയണല്ലോ കുട്ട്യേക്ക്
എന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ട് ഇവിടന്ന് ഒരു തീറ്റി അങ്ങട്ട് തിന്നു ആ വിശ്പ് മാറുന്നവരേ
വിഷന്ന് കണ്ണണാതായിണ്ടാവും
ആഹ് പിന്ന രാത്രി കഴിക്കൂല്ല അയിമലന്നെ അങ്ങനെട് കടക്കു
ഏഹ് പിന്നെ ഓരോ വർക്കുകളൊക്കെ ചെയ്യാണ്ടാവില്ല പിന്നെ രാത്രി ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തൂടെ ന്നാല്
ഒന്നും വേണ്ട അറിയും നിനക്ക് ഒന്നും വേണ്ട തടി കൂടന്ന് പറഞ്ഞിട്ടേ ഓള് നല്ല തടിയേഞ് ആദ്യം പി നല് നല്ല നീളവാേ നല്ല തടിയനി ആദ്യം ഇപ്പ ഇങ്ങടെ ഈ ഭക്ഷണംമൊക്കെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് പാകത്തിലായി ഇപ്പ അങ്ങട്ട ഒന്നും കഴ ക്കൂല പേടിയ തടി കൂടന്ന്റിഞ്ഞാട്ടി
ആഹ് ഓവർ തടി
ആഹ തടിക്കും ഉം അ ഞ ഞാൻ വിചാരിച്ചത് നല്ലതുവാണ് മക്കളിങ്ങന ഓവർ തടിക്കുമ്പോൾ പിന്നെ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഇതാവകല്ലേ
ആ അതെ അതെ അപ്പൊ കുട്ടികൾ ഇപ്പളെ അയിന് ഓൽ ഓൽക്ക് വിവരം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മളെ കാലത്ത്
ആഹ് അതെ ഇല്ല ഞമ്മളെ കാലത്ത് എന്താ നാട്ടേരും ജോറല്ലേ രാവിലെ ചോറ് ഉച്ചക്ക് ചോറ് വൈന്നേരം ചോറ് രാത്രിയും ചോറ്
ആഹ് പിന്നെ തടി വരാതിരികൂലല്ലോ
ആഹ്
ഇപ്പയിന് എല്ലാ കുട്ടേൾക്കും. എല്ലായിടത്തുന്നും എല്ലാ വിവരങ്ങളും ലഭിക്കുന്നുണ്ടല്ലോ സ്കൂൾന്ന് അല്ലാത്ത ഓരോ സെന്ററുകൾന്ന് അതെ നമ്മക്കാണൊന്നും അറിയാ ത്ത് നമ്മളെ ഓല് പറഞ്ഞ് മനസിലാക്കി തരും ജോലിണ്ടോ? വർക്കിയ്യുന്നു അതെ അതെ വർക്കിയ്യുന്നുണ്ടോ? ഉം ഹൗസ് വൈഫാണ് വീട്ടില് ഇത്തി നാലൊക്ക വർ ഇരുവത്നാല് മണിക്കൂറും വർക്ക്ല്ലേ ഹ് ഹ് വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും വർക്കാണ്ല്ലേ
ആഹ് അതന്നെ എല്ലാരും പറയണാണ്യ ഇൻക്ക് വർക്കൊന്നുല്ല ഹൗസ് വൈഫാണ്ന്ന്. എടെ ഞാ നേരം വെ ൾത്ത അങ്ങട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ രാത്രി പന്ത്രണി വരെ ഞമ്മക്ക് പണിയാ
അതെ നമ്മക്കാരും ശമ്പളവും തരുന്നില്ല വേറെയൊന്നുല്ല ഒന്നുല്ല.
എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ മോനൊന്ന് ഉം ചെറുതതാണ് കുട്ടിയെ
ആഹ് ആഹ്
എട്ട് മാസായിട്ടൊള്ളൂ ഒന്ന് ഒരു ര മൂന്നാല് വയസ്സാകട്ടെ എന്നിട്ട് വേണം പൊറത്ത് പോയിട്ട് എന്തേനും ചെയ്യാന് വിചാരിച്ചി ക്ക നമ്മക്ക് നമ്മൾതായ എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാന്നാലേ വയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും ആഹ് എല്ലത്തിനും വേണ്ടേ ഒരാളെ മുന്നില് പോയിട്ടിങ്ങനെ കൈയിട്ടാ നമ്മള് ഭർത്താക്കന്മാരായിട്ടല്ലോ തെരോ തെരോന്ന് ചോയി ക്കാനൊരു മടിയാത്.
ആഹ് അവര് അവർക്ക് അവര് കൊണ്ടുവരുന്നന്നെ തെകയുന്നില്ലലിപ്പോ
ആഹ് അതെ
ഉം ന്നാലൈക്കോട്ടെ
ആഹ് ശരി